ഓ ഉം
എന്തൊക്കെ വർത്താനം സുഖല്ലേ നല്ലേന്നെ ഇവടീം സുഖം തന്നെ ആ ചായൊട്ച്ചു
ഉം എന്താ കടി
ആ കടി ബിസ്കറ്റാ ചായ വടെ നിർബന്ധ ഒന്നുല്ല ഇന്ന്പ്പോ ബിസ്ക്കറ്റ് ഇണ്ടായപ്പോ കുട്ച്ച്ന്നൊള്ളൂ
ഏ ഏ ഞാൻ ചായന്നും കുടിക്കൽല്ല എന്തേലും ഇതൊക്കെ ആയിട്ട് അങ്ങനെ വള്ളോ ജ്യൂസോ അങ്ങനെയെക്കെ
അങ്ങനെന്നെയിനു ഇപ്പ ഇന്നലിം മിഞ്ഞാന്നൊക്കെ ഒന്നു മഴ പേയ്തിലെ
ആ ആ അപ്പ പിന്നെ ചായക്കൂ ന്തായിലെ ഔലും വള്ളം അങ്ങനെക്കെ ഇണ്ടാക്കും
ആ അപ്പ തൺത്തപ്പൊ ഇവടി ഒന്ന് ചായൊട്ച്ചുന്നൊള്ളു
ആ ആ പിന്നെ ഞാനേ ഇൻക്കൊരു സൽ ക്കാരണ്ടയിനി അപ്പൊ കൊറെ ഇങ്ങനെ ചെറിയ ഒര് സൽക്കാരെനി കല്യാണം കഴിഞ്ഞാണ്ട് ഇപ്പൊ കസിന്റെ വീട്ടില് ഇണ്ടായിനി അപ്പ ഇൻക്കൊരു വുഡിങ് ഇണ്ടാ ക്കണംന്ന്ണ്ട് അപ്പ ഞാൻ എങ്ങനെ ഇണ്ടാക്കാന്നറിയോ
പു ഡിങ്ന്ന് വെച്ട്ട് അത്ര വല്ല്യ പുഡിങ്ങൊന്നും ഇൻക്കറിയില ട്ടോ ഞാന് വടെ മോൻ ക്ക് കോൺഫ്ലവർ വെച്ച് വെർതൊരു പുടിങ് ഇണ്ടാക്കി കൊട്ക്കല്ണ്ട്
ഏ അതെങ്ങനെ ഇണ്ടാക്കല്
അത് ഇണ്ടാക്കല് എങ്ങനേച്ചാല് ആദ്യം പാലൊന്ന് ഏലക്കായിട്ട് തൾപ്പിച്ച് തൾപ്പിച്ചു വെക്ക തൾപ്പിച്ച് വെക്കണ്ട അത് നമ്മള ആ അളവിനൻസര്ച്ച് കോണ്ടി റ്റിക്കൻസര്ച്ച് ഇട്ത്താ മതി
ആ ആ എലക്കായി ഒന്നോ രണ്ടെണ്ണോക്കെ ഇട്ടാ മതിയാവൂലേ ആ
ഞാൻ അന്ന് ഒരു പാക്കറ്റ് പാലറ്റെനു ഇണ്ടാക്കി കൊട്ത്തീന്റത് എടാ അയില് ഈ പാല് തൾ പിക്കിണീന്റെ മുന്നേ കൊർച്ച് ഒരു ഗ്ലാസ്സില് അമ്മള് ഈ കോൺഫ്ലവറൊന്ന് കൽക്കാം വേണ്ടി പാകത്തിന്ള്ള പാല് മാറ്റി വെക്കാ ടൈല് കോൺഫ്ലവറ് അത് അത് ഒക്ക ഞമ്മള എ നമ്മക്കെത്രാണോ വേണ്ടത് അയിനൻസര്ച്ച് ചെയ്യാ ഞാനന്ന് കൊർച്ച് ഇണ്ടാക്കി കൊട്ത്തിട്ടുള്ളെന്നു ഓൻക്ക് അപ്പ ഈ കോൺഫ്ലവറ് വേറെ പാൽല് കൽക്കി വെച്ച്ട്ട് ഇവടെ പാലപ്പ തെൾച്ച് വരോല്ലോ അ തൾച്ച് വര്ണ ടൈമില് ഇത് ഒയിച്ച് കൊടുക്ക ഈ കൽക്കി വെച്ചത് ഒയിച്ചു കൊടുക്കയി ന്നട്ട് തീ ഇത്തിരി കൊർച്ച്ട്ട് കൊർച്ച് കൊർച്ച്ട്ട് അത് ഇങ്ങനെ കുറുക്കി കൊണ്ട്രാ അത് കുറുകി വന്ന്ട്ട് പിന്നെ അമ്മള് ആ കുറുകി വന്ന്ട്ട് അത് വേറെ പാത്ര ത്ക്ക് മാറ്റി വെച്ചാ വെക്കാ അത് കൊർച്ച് കയിയുമ്പോ തന്നെ അത് സെ റ്റാവും ഇഞ്ഞ് തൺത്ത്ട്ട് തി തിന്നണം ന്ന്ണ്ടെങ്കി അമ്മക്ക് ഫ്രിഡ്ജില് വെച്ച് ഒന്ന് കൊർച്ച് തൺപ്പിച്ചിട്ടാക്കാ അല്ലെങ്കി അപ്പ തന്നെ തിന്നാ നല്ലരു ടേസ്റ്റേണു അന്ന്ഇൻക്ക് തോന്നിയത്
ആഹ് ഫ്രിഡ്ജില് വെക്കുവല്ലോ ല്ലേ അമ്മള് അങ്ങനെ ആഹ്
അങ്ങനെ തിന്നാ പിന്നെ ഈ ചൈനാഗ്രാസൊക്കെ വെച്ച് ചെയ്യൊല്ലോ
ആഹ് ആഹ്
അത് ചൈനാഗ്രാസ് ഉണ്ടാക്കിയോക്കീട്ടില്ല ഒരീസം ഞാന് രാഖിയൊണ്ട് ഇണ്ടാക്കി അത് കേടൊന്നു
ഏ ഇത് ഇണ്ടാക്കിയാ നന്നായിണ്ടാവൂലേ കോൺഫ്ലവറും പാ
ആഹ് ആഹ് ആഹ്
ഉം അല്ലതീക്ക് മധുരം ചേർക്കൊ
ആഹ് പഞ്ചസാര കൊറച്ച് തേച്ച് ചേർത്തീന്ന്
ആഹ് കൂടുത
അഹ് മധുരത്തിനൻസരിച്ച് നമുക്ക് ആഹ് പെട്ടന്ന് മടുക്കൊല്ലോ
ആഹ് ആഹ്
ഇതപ്പൊ ഞാന് ഇത് വെറുതെ ഇന്റെ ഐഡിയ വെച്ച് ചെയ്ത് നോക്കിയതാ ഇത് ഫോണിലൊന്നും നോക്കീതല്ല ഇനി ഈ കോൺഫ്ലവർ കുറു കാള്ള സംഭവാണ് ന്നൊക്കെ എവിടന്നോ കേട്ടപ്പ അങ്ങനെയാണ് ചെയ്ത് നോക്കീതാ
ആഹ് ആഹ് പിന്നെ അമ്മള് എന്തെേലും അമ്മള് അതി ലാണ് ഇണ്ടാക്കാ അതൊക്കെ അങ്ങനെ ആണ്ട്ആവലാണ് മ് മ്
അങ്ങനെ ഇന്റെ ഐഡിയ വെച്ച് ചെയ്യണതൊക്കെ നന്നാവും ഇനി വേറെ യൂട്യൂബൊക്കെ നോക്കി ചെയ്യുമ്പോ ആവും കൊളാവും അതാണ്പ്പ ഈ ഇന്റെ പ്രശ്നം അഹ് അഹ്
അപ്പൊ ഞാനിങ്ങനെ സൽക്കാരണ്ട് അപ്പൊ ഞാ എനിക്കിങ്ങനെ ഞാ യമ്മള് എല്ലോടത്തും പോയാ അമ്മള് ഇങ്ങനെ കയിക്കൊല്ലൊ
ആഹ്
അപ്പൊ എനിക്കൊരാഗ്രഹം ഇങ്ങനെ അത് ഇണ്ടാക്കിയാലോ ഞാഇതുവരെ ഇണ്ടാക്കി ഓക്കിട്ടും ഇല്ല്യാ
ആഹ് ഈ ചൈനാഗ്രാസ് ഇണ്ടാക്കല് ഇൻക്ക് തോന്നണത് എന്താപ്പ പറയാ ഈ ചൈനാഗ്രാസ് മെൽറ്റ് ആക്കിട്ട് അതിപ്പോ ഈഎള എളഞ്ഞി
ആഹ് ആഹ്
ആഹ് അയില്പ്പ
ച്ച്
കൊറച്ച് മറ്റേ കരിക്കിന്റെ വെള്ളം ഇണ്ടല്ലോ
ആഹ് ആഹ്
ആ വെള്ളം ഈ ചൈനാഗ്രാസ് മെൽറ്റ് ആക്കിയിട്ട് ഇതിക്ക് ഒഴിച്ചു കൊടുത്തി ട്ട് അത് വേറെ പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വെക്ക അത് സെറ്റ് ചെയ്യാൻ വെച്ചാ സെറ്റ് ആയി വര്മ്പോഒരു ഗ്ലാസ് പോലെ ഗ്ല അങ്ങനെ ആയി വരും ട്ട് നമ്മള് അത്പീസ് പീസാക്കി ആഹ് അങ്ങനെ കാണല്ണ്ട് ന്നട്ട് അത് മുറിച്ചിട്ട് ആഹ് ആ്ഓ ഞങ്ങൾ അവിടുത്തെ എളാപ്പാന്റെ മൊള കല്യാണത്തിന് അത് ഇണ്ടാക്കീന്നു എളാമ പോലും ഉണ്ടാക്കിന്നേ പക്ഷെ ഇ ഇൻക്കറീല അത് എങ്ങനെ ഉണ്ടാക്കീന്ന് അപ്പൊ ഫോണിൽ ഇതേപോലെ ങ്ങനെ കണ്ട ഒരു ഓർമ്മ വെച്ച് പറയാണ് ന്നട്ട് ഇളഞ്ഞീന് പിന്നെ നമ്മള് മിക്സിയിലിട്ട് അരച്ചിട്ട് ഏലക്കായിം പഞ്ചാ ഞ്ചാര ഇന്തൊക്കെ ഇട്ട് അരച്ചിട്ട് ഉം അതും ഈ കൊറച്ച് ചൈനാഗ്രാസ് ഈ അരപ്പ്ക്ക് ചേർ ത്തിട്ട് മിക്സ് ആക്കലാണ് തോണ്
ആഹ് ആഹ് ഞാനിതുവരെ
ആഹ് മിക്സ് ആക്കല്ല പിന്നെ ആഹ് ഈ ഗ്ലാസ് പോലെയുള്ള ഈ സാധനം അയില് ഇട്ടിട്ട് ഒന്നും കൂടി സെറ്റ് ചെയയിക്കല അങ്ങനെ തോന്നു
ആഹ് ആഹ് ഇഞ്ഞി യിപ്പോ ഫോണില് നോക്കിയാല് നമ്മക്ക് കി
കൊക്ക മനസ്സിലാ ഇങ്ങക്ക് പിന്നെ ഈ ഇതറിയോ എന്താ കസ്റ്റാർഡ് വെച്ച് ചെയ്യണത്
അതിൻക്കറിയില്ല എന്താ
ആഹ് അതുവരെ ഞാൻ ചെയ്തോക്കിട്ടില്ല ഫ്രൂട്ട്സ്
ആഹ്
അതും ഇതേപോലെ ഈ കസ്റ്റാർഡ് പൗഡറ് ഈ മറ്റേ കോൺഫ്ലവറിനെ പോലെ പറഞ്ഞ മാരി ഏഹ് കുറുകി വരുന്ന സംഭവാ ണ് തോന്നന്ന്
ആഹ് ആഹ് ഈ ഫോണിൽ നോക്കിയാലും ചെലതൊന്നും ഇൻക്ക് ഇഷ്ടാവൂല്ല അപ്പൊ പിന്നെ അയ്മ്മക്ക് നോക്കൂല
ചെലത് സിമ്പിൾ ആണെങ്കിലും കുറേ സാധനങ്ങൾ വെച്ച് ചെയ്യാനുള്ളത് ഉണ്ടാവും
ആഹ് ആഹ്
ചെയ്യാം
ഏത് വീഡിയോ പിടിക്കണത് അത് ചെയ്യുള്ളൂ ഞാന് അങ്ങനെ ഒരു ഇതാണ് എല്ലേതൊന്നും ഇൻക്ക് പിടിക്കൂല കണ്ണ് പിടിക്ക ചിലത് നമക്ക് കാണാൻ നല്ല രസണ്ടാ തിന്നാ രസണ്ടാവില്ലല്ലോ
ആഹ്
ഉം ആഹ് അപ്പൊ ഉം ഇനി ഉണ്ടാക്കി നോക്കണോന്ന് പറഞ്ഞത് വെച്ചാണ്ടേ ആദ്യം അമ്മക്കൊന്ന് വീട്ടില് ഉണ്ടാക്കീട്ട്
ഇയ്യ് ചെയ്യണതൊന്ന് ആദ്യം ഒന്ന് കൊറച്ച് ചെയ്ത് നോക്കേണ്ടി കൊറച്ച് പാല് വെച്ച്
കുട്ട്യായ്ക്ക് ഇണ്ടാക്കി കൊടുത്തു
ആഹ് ആഹ് അങ്ങനെ ചെയ്തു നോക്കിയാ മതി സാധനം നല്ല തി തക്കായിട്ടൊക്കെ പാർന്ന് പുഡിങ്ങിന്റെ ആ ട്രയല് നല്ല തിക്കായിട്ട് പാർ ന്നാല് നല്ല കട്ടീല് കിട്ടോലോ രു മറ്റേ കുഴിള്ള പാത്രം ഇണ്ടല്ലോ ബൗള് ബൗളിലയ്നു ഒഴിച്ചീന്റെ അപ്പൊ എനക്ക് അങ്ങനെ ഒരു കേക്ക് പോലെ കിട്ടീ
ആഹ് ഇതിന് പരന്ന പാ ത്രം മാണല്ലേ
വാണം പക്ഷെ ഞാൻ അന്ന് അങ്ങനെ ചെയ്തു ഇൻക്ക് എന്തെ അന്ന് അങ്ങനെ ചെയ്യാനാ തോന്നിയത് അല്ലെങ്കിൽ പ്ലേറ്റൊക്കെ എടുത്താ മതിയായിരുന്നു
ആഹ് പിന്നെയ് അങ്ങനത്തെ പാത്രം നമുക്ക് കിട്ടും തോന്നുണ്ടില്ലേ ഉണ്ടാക്കാന്
ഏഹ് ആഹ് വാടകക്കും കിട്ടും ഇതേപോലെ ഓൺലൈനിലൊക്കെ ക്കെതാ കുറഞ്ഞ പൈസക്ക് ഞമ്മൾ അങ്ങനെ ഉണ്ടാക്കണ ആൾക്കാരണെന്നുണ്ടെങ്കില് അയ്നൊക്കെ ഉണ്ടല്ലോ ഈ ബ്രൗണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇണ്ടാക്കണ ആൾക്കാരൊക്കെ അതാ വാങ്ങ്ണ്
ബ്രൗണി അറഞ്ഞത് ഈ കേ ഒരു കേക്കല്ലേ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ കഴിക്കണാണാ അതും അതല്ലേ
ഏത് ഡോണറ്റ് അങ്ങനൊര് സംഭവണ്ട് ഡോണറ്റ് അല്ല അതെ ആഹ് അതെയൊക്കെ പോലത്ത്
ആഹ് ആഹ് ഞാൻ അങ്ങനത്തെയ്മക്കൊന്നും വല്ലാതങ്ങട്ടെ നോ
ഇൻക്ക് പിന്നെ അങ്ങനെ റിസ്ക് ഉള്ള പണിക്കൊന്നും ഞാൻ പോവില്ല ഇൻക്ക് അതൊക്കെ ഒരു റിസ്ക് ആയിട്ട് തോന്നും കൊറെ അത് കേക്ക അപ്പക്കാരം മറ്റേ ബേക്കിംഗ് സോഡ
അപ്പകാരൊന്ന് ഞാൻ യൂസ് ചെയ്യലന്നെല്ല ഇൻക്കിഷ്ടല്ല
ആഹ് അതൊക്കെ ഉപയോഗിക്കണ്ട് ഇൻക്ക് പേടിയാ ഇന്റെ ഒന്നിന്റെ അളവ് കൊറയും അല്ലെങ്കി കൂടും
കൂടും ഉം പക്ഷെ അതൊക്കെ ഇതാക്കിയാല് നല്ല നന്നാവും ഇതില്ലെ ഉണ്ടാക്കണത് ഉം ഉം
ആണെന്നൊക്കെ പറഞ്ഞേക്കാ
ആഹ് ആഹ്
ഇതുവരെ ഞാൻ ആ സാനം ഉപയോഗിച്ചി ആ ഉപയോഗിച്ചിട്ടില്ല ഇൻക്ക് ഇൻക്കൊരു പേടിയാണത്
ആഹ് ആഹ്
ഉര്
പിന്നെ ചിലോല് ക്ക് ഫുഡിനോടായിട്ട് വല്ലതുണ്ടാവുമല്ലോ കുക്ക് ചെയ്യാനൊക്കെ അങ്ങനത്തെ ഉ
ചിലർക്ക് ഓരോ വട്ടമൊക്കെ കണ്ടാൽ മതി ഓരോ കാര്യങ്ങളും. ആഹ്
ചല ര് ഉ ആഹ ആഹ്
പിന്നെ മഴ ഉണ്ടായിുന്നോ? ആമഴ ഇ ന്നാലൊക്കെ എല്ലായിടത്തും മഴ ഉണ്ടന്നു അല്ലെ
ആഹ് ഇന്നലെ ഇണ്ട യിനിം ഇന്നലെ ഇങ്ങോട്ട് പെയ്തിട്ടില്ല രണ്ടു ദിവസം മുന്നേ മഴ ക്കാറൊക്കെ ഇണ്ടായിനി
ചൂട് എങ്ങനെയുണ്ട്
ചൂട ന ല്ല ചൂടല്ലേ
ആ ഏസി ഒക്കെ ണ്ടോ?
ആ എ സസി ഒരു റൂമിലുണ്ട്. ആ ട്ടിന്റെ പരീക്ഷ വിീസ കൊടുത്തായച്ചോ? മെസ്സേജ് വിട്ടിരുന്നു ആ ഞാൻ കൊടുത്തയച്ചോ അപ്പ ഒ ന് ഞ് പറ ആഹ എനന്ത് കോളില്ല ആ എന്ന പിന്നെ ആഹ് മ ഴ ചൂടല്ലേ ചൂട് നല്ലോം ഉണ്ട് ഉം.
ഇവിടെഞങ്ങൾക്ക് എ സി ന്നുമല്ല പക്ഷെ നല്ല ചൂടാണ് എന്നാ തണുപ്പുാണ്. ഇന്നലെപ്പോ മഴ പെയ്തപ്പോൊക്ക്എന്തോ ഒരു തണുപ്പ്ന്ന് പറയോ ഫാനൊക്കെ കുറച്ച് റ ച്ചിട്ടക്ക മൂന്നിലൊക്കെ ആക്കിട്ടക്ക
ആഹ മഴ പെയ്താ പിന്നെ ഫാ ചൂടാണെങ്കിൽ ഫാനിന്നും ചൂടാണെങ്കിലും ഫാനിനും ചൂടാണ്. മാഴ പെയ്ത ഫെനിനും തണു പ്പാണ്.
അതന്നെ ചൂടാവുമ്പോ ഫാാന് ഇ നി ഇപ്പോ എത്ര ഓവർ സ്പീഡിൽ ഇട്ടാലും അതിന് കാറ്റില്ലാത്ത
കാറ്റില്ല ഒരു ചൂട് കാാറ്റാണല്ലോ ഒരു വിങ്ങലും ഒരു എന്തൊക്കെയാ പറയാനറിയില്ല അങ്ങനെ രു ഇതാണല്ലോ.
ആ ആഹ്
ഉ പിന്നെ ജനവാതില് തുറന്നിട്ട് കിടക്കൻ മ്മക്ക് പേടിയാണ്.
ഞൻ അത്രയും തുറന്നിട്ട് കെടുക്കും പക്ഷെ എന്റെ ഹസ്ബൻഡ് സമ്മയ്ക്കില്ല.
ഏ
തുറന്നിട്ട് കിടക്കാന്
ഏ ഇ പേടിയാണ് മോക്കൊക്കെ പേട ഫോണിൽങ്ങനെ ഓരോന്ന് കണ്ടിട്ടേ.
ആ ഞങ്ങൾ ഇങ്ങോട്ട് വല്ലാതെ കള്ളമാരൊന്നുംള്ള ഏരിയ ഒന്നുംല്ല. ല ന്നാലും ആ പാമ്പ് അത് അത് പേടിച്ചി തന്നെ ഇവിടെപ്പ അതേപോലെ ഞങ്ങള്ൾ മ്മ പ്പി കടക്കണ റൂമില് ജനല തുറന്നിട്ട് കെടക്കും ക്ഷെ ന്നിട്ട് നെറ്റോണ്ട ആകാ ഏ ന്താ പകുതി ഭാഗം അപ്പൊ ഞാൻ പറഞ്ഞു പകുതി ഭാഗം ഒന്നും അടിച്ച വെച്ചിട്ട് കാര്യമില്ല ഓലത് കുറച്ച് ഞ പോലെ അവിടെ കുറച്ച് കാടുള്ള ഏരിയാണ്. കാട്ന്ന് പറയാൻ പറ്റൂല ഇതേപോലെ ഒരു ഒഴിഞ്ഞ പറമ്പിലുള്ള സ്ഥലണ്.
ആഹ്
തണുപ്പിനൊക്കെ വേണ്ടി വേണമെങ്കിൽ വരും. പാമ്പുകൾക്ക് ഇപ്പ ഒരു പകുതി ഹാഫ് ഭാഗത്തെ ഇപ്പൊ
ഒലി വരിണേ ചൂടൊണ്ട് ഓലും പുറത്തി ചാടുണതേ.
ആ ഇപ്പ ഇപ്പം രണ്ട് ദിവസ പച്ച മുന്ന മുറ്റത്ത് രാവിലെ ഇറങ്ങിക്കിപ്പണ്ട് ഒരു പാമ്പും കൂട്ടി ചത്ത് കിടക്കു അപ്പൊ ഞങ്ങളോവിടെ ഒരു പൂച്ച ഉണ്ട് പൂച്ചക്ക ഒന്നിട്ട അതാണോന്ന അറിയില്ല ഞങ്ങൾ കണ്ടിട്ടില്ല രാവിലെ നീചോക്കിയപ്പോ കണ്ടതാണ് മുറ്റത്ത്.
ആഹ് ആഹ് ആഹ് അങ്ങനെയൊക്കെ കാണുമ്പോ നമ്മക്ക് ഒന്നും കൂടി പേടിയണല്ലോ.
ആഹ് അതേപോലെ ഉം ഒരു മൂന്നാല് ദിവസം മുന്നന്നെ ഒരാഴ്ച മുന്നന്നെ മോന് കളിച്ചി ണ് ഇവിടെ ഞാന അവിടെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പ ഇണ്ട് പാമ്പ് ഒറ്റ ഓട്ടം ഞങ്ങളാ മുന്നി കൂടിയ
ആഹ് ആഹ്
ഇവന് അയ്ന്റെ പിന്നാല
കുട്ടിയാക്ക്
ന്നിട്ട് ഞങ്ങള അടുത്തന്ന് അതെന്തോ ഒരു സ്പീഡിലാ പോയത് പിന്നെ ആഹ് കാട്ടിലെത്തിയ പ്പൊ തിരിഞ്ഞു നോക്കി തിരിഞ്ഞോക്കങ്ങനെ നിക്ക അത്.
ആഹ് ആഹ്
ങ്ങൾക്കങ്ങട്ട് പോന്ന് പിന്ന ഇവിടെ നിറച്ച പൂ പൂച്ചകളള്ള ഏരിയൽ ഇപ്പൊ പൂച്ചാളൊക്കെ ആഹ് അപ്പൊ പൂച്ചാളൊക്കെ പോവലോടുങ്ങി.
ഏഹ് അല്ലെ ഇപ്പൊ ഈ ഫോണിലൊ ഇങ്ങനെ റീൽസ് പൂച്ച പൂച്ചാളണല്ലോ എല്ലാരും ഇതാക്കുന്നത് ഈ പാമ്പിന്റെത് ഇതായോടുത്തന്ന് കേട്ട്
ആഹ്
പൂച്ചസാർ എന്നാണല്ലോ വിളിക്കണന്നെ പൂ
ആഹ് ആഹ്
റീലിൽങ്ങനെ കാണാ.
ആഹ്
ഉം
ഇന്ന ആയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കട്ടോ
ആഹ് ആഹ് ആയിക്കോട്ടെ.
ആഹ് ശരി